ആഹ കേക്കുന്നില്ല്യാ അ ആന സുഖ ഉറങ്ങണം ഞങ്ങളിതപ്പൊറ അ പോയിുന്നല്ലോ ലോലു മാളില അതൊക്കെ കഴിഞ്ഞപ്പ ഇപ്പ വീട്ടങ്ങ ക കേറിയിട്ടള്ളു
ആഹ അത് ശരി എവിടെ പോയിക്കോടോ കൊച്ചിയോ
ആഹ എല്ലടെക്ക
ആഹ
അ അതൊക്കെക്ക അ
എല വന് വ പറങ്ങിയോ
മക്കളാവ ചെറിയോരൊക്കെ വണ്ടീന്ന്ന്നല്ലെ ഇറങ്ങിപ്പോയി പിന്ന ഇണ്ട് കെടുന്ന എല്ലാരും കെടുന്നു എ ഗ്യാർ വ
ആറ് പേരുണ്ടോ
ഉ ഉ മുതതാ ഒമ്പല്
ഒമ്പതാം ക്ലാസ്സിലല്ലേ ചെറിയ ചെറിയ മക്കളണ്ട്
ഓ ഒന്നര വയസ്സുള്ള ഒരു മോനുണ്ട്
ആഹ ശരി പിന്നെ നിങ്ങ വേറെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തിരുന്നോ
ഓ ഞൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കാം
ഓൻ എവിടെയാണ് അവിടെ സ്കൂൾ തന്നെ.
അല്ല ഞാൻ പൊറത്താണ്
ഏഹ് പിന്നെ അപ്പൊപൊറത്തുന്ന് ഫുഡൊക്കെ കഴിച്ചു പോന്നതാ?
ആഹ.
ഉം വീട്ടില് വേറെയാ ഇങ്ങള് സെപ്പറേറ്റ് ആയിട്ടാ.
ആഹ് ഞാനും കുട്ട്യാളും തന്നെള്ളു. ഇന്ന്പ്പം അനിയത്തിം ജേഷ്ഠത്തിം വന്ന്ക്ക്ണ്. ഇന്നല ഇന്നേരം ഞങ്ങളെല്ലാരുംകൂടി മാളില്. അ പോയി. ഫുടൊക്കെ കഴിച്ച് ഇങ്ങനെ വന്ന്.
നിങ്ങ ഹസ്ബൻഡ് എവിടാ നിട്ടില്
ആഹ് കാക്കുപ്പോവടണ്ട് ഞങ്ങളെല്ലാരും ഒപ്പം വന്നതാ. ഇൻസാ അള്ളാഹ് അടുത്ത മാസം പോയി.
ഏഹ് നിങ്ങള് ഇവിടെ നാട്ടിലാണോ അതോ അവിടെ സെറ്റിലാണോ?
ഞങ്ങളവിടെ സെറ്റിലാണ് ഞങ്ങൾ പത്ത് വർഷായിട്ട് കുട്ട്യാളും ഞങ്ങളൊക്കെ അവിടെ.
ആഹ് അത്ശരി.
ഉംഹ്
പിന്നെ വേറെ ന്തൊക്കെ?
എന്താ വിശേഷങ്ങൾ മയയുണ്ടോ അങ്ങോട്ടൊക്കെ.
ഇല്ല ഇന്ന് മഴയില്ല്യ ഇന്നലെയൊക്കെ നല്ല മഴയേനി. ഇന്ന് മഴ ഇന്ന് മഴയില്ലാതെ ഇന്നലെയൊക്കെ ഇന്നലെ രണ്ടീസായിട്ടൊന്ന്.
ഉംഹ്.
ആഹ് ഇന്ന് വിളിക്കണ ആൾക്കാര് അധികം പറഞ്ഞ് ഇന്ന് മഴ.
ഇന്ന് ഒരു വെളിച്ചോം ആഹ്. ഇന്നൊരു വെളിച്ചൊക്കെയുണ്ട്. അന്നേരം ഇന്ന് ഡ്രസ്സ് അങ്ങട്ട്ടലും, ഇങ്ങട്ട്ടലും ഇതൊക്കെയാരുന്നു ഇന്ന് ഇന്നത്തെ പണി.
ഉംഹ്, ഇന്ന്‌ വിളിക്കണോലൊക്കെ അതന്നെ പറയണ്ട് ഇന്ന് മഴയില്ല്യ. ഏഹ് ഡ്രസ് ഒണക്കണ പണിയേനി. എല്ലാർക്കും രണ്ട്
നല്ല .
ആഹ് ഓ നല്ല മഴ വെയിലട്ടി ഒണങ്ങാഞ്ഞാൽ ഒര്ജാതി സ്മെല്ലാ.
ആഹ് നല്ല ഡ്രസ്സാണ്ട് കൊണ്ടോയ്ടും അത് ഇത് കേറുന്ന പരിപാടിയൊന്നും ന്നില്ല.
ഉംഹ്.
ഫുള്ള് ഇതിന്റെ പിന്നാലെയുള്ള ഓട്ടായിരുന്ന്
മയക്കാലായാൽ പിന്നെ ഡ്രസ്സൊണ്ങ്ങാനേക്കാരം പിന്നെ വാഷിംഗ് മെഷീനിലൊന്ന് ഇട്ടാലും. ഒരു ഒന്ന് കാറ്റട്ടഞ്ഞാൽ പിന്നെ അതൊരു സ്മെല്ലേക്കാരം.
അതോണ്ടാ കാര്യല്ല്യ.
ഉംഹ്.
പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം?
നല്ല വിശേഷങ്ങളന്നെ ഇങ്ങനെ പോണ്. നിങ്ങള് ടീച്ചറായിട്ട് എത്രായ് എത്ര വർഷായി എങ്ങനാ?
ആറ് വർഷായ് ആറു വർഷായ്. ഇന്ന് എന്തേന്നു രാത്രിക്ക് കഴിക്കാൻ.
രാത്രി ഒരു ഉച്ചക്കത്തെ ഭ ഭക്ഷണം തന്നെ. എ ഞങ്ങള് ഞാ ആണുങ്ങളൊന്നുംല്ല. ഞാനും മക്കളും തന്നെ ഉള്ളു. അപ്പൊ പിന്നെ ഞങ്ങ ഉച്ചക്കത്ത ഭക്ഷണം തന്നെ വ്ട. ആഹ് ഓള് ഗൾഫിലാണ്.
ആഹ്.
ഓനുണ്ടാകുംമ്പം പിന്നെ രാത്രി ചപ്പാത്തിയൊക്കെ വേണ്ടിവരും. ഓരില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങനെതന്നെ.
അതെ പിന്നെ ഇന്നെത്തേനിക്കറി.
ചിക്കൻ കറിയുണ്ട്
ഉം ഇങ്ങള് സന്തായിട്ട് വീട്ടിലന്നേ
ആഹ് ഞങ്ങൾ സ്വന്തായിട്ട്ള്ള മൂന്ന് മക്കളും ഞാനും കൂടി
പിന്നെ ആഹ് വേറെ എന്തൊക്കെയാണ് ഏങ്ങട്ടേലൊക്കെ യാത്ര പോകലൊക്കെയൊണ്ടോ
ഇല്ല്യ ഹസ്ബൻഡ് ഇപ്പൊ നാലഞ്ച് മാസം മുമ്പായി വന്ന് പോയിട്ട് ഓല്ള്ളന്ന് പോയിന് അല്ലാതെ പോയി ട്ട് ഓല് വരുമ്പളല്ലെപ്പൊ നമ്മക്കൊന്ന് പൊർത്തെങ്ങാന്
അതെ
അത് ആ അന്ന് പൊർത്തൊക്കെ പോയി ര രണ്ട് മൂന്നീസൊക്കെ നിന്നാ പോന്നത്
ഉം പിന്നെ ഇങ്ങളെന്തേലും വർക്കെയ്യ്ണ്ടാ?
ഇല്ല്യല്ല ഞൻ ഇങ്ങനെ വർക്ക്നൊന്നും കേറലില്ല ഇങ്ങനെപ്പോ ഓൺലൈനായിട്ട് ഇത് കണ്ട പ്പോ ഇന്റൊരു ഫ്രണ്ട് വിട്ടന്നതേയ്നിത് അപ്പൊ അങ്ങനൊന്ന് കണ്ടപ്പൊന്ന് കേറിയോക്കെ അൻക്കിഷ്ടണ്ടെങ്കി നിക്കാന്നൊക്കെ പർഞ്ഞ്ക്കാണ്ട് ആ അങ്ങനൊന്ന് കേറ്യോക്കി പിന്നെപ്പൊ കൊയപ്പല്ലാന്ന് കണ്ടപ്പോ അങ്ങനെ നിന്നതാ ആഹ് വല്ല്യ ടാസ് കള്ള പണിയാളൊന്നല്ലല്ലോ ഒന്ന് കോളെയ്യാ ഒന്ന് ഒറ്റക്കായതോണ്ട് പിന്നെ ആ വല്ല്യ പണിയൊന്നുണ്ടാവൂലല്ലൊ പിന്നെ നമ്മള് നമ്മളെഷ്ടത്തിനിട്ത്താ പോരേല്ലെ ഞമ്മളെ പണികളെ പിന്നെ വേറള്ള മ്മാര്പ്പാരൊക്കെണ്ടായാ പിന്നെ ഓര്ക്ക്ത്ഷ്ടപ്പെടോ നമ്മക്ക് എങ്ങനെയാന്നറീല്ലല്ലോ പിന്നോലെഷ്ടത്തിന് നോകണ്ടെ മ്മള് ആഹ് അപ്പൊരു പേടിയല്ലേ
ഞാനു അങ്ങനൊക്കെതന്നെ ഒറ്റക്കാ ധൈര്യത്തിലാള്ള് ഒറ്റക്കായ ധൈര്യത്തിലിങ്ങനെ ഓരോന്ന്
ഒറ്റക്കാവുമ്പളങ്ങനൊക്കെ ചെയ്താല് അല്ലെങ്കി പിന്നെ ആര് വിളിക്ക്ണ് എന്തിന് വിളിക്ക്ണ്ന്നൊക്കെ എല്ലം ചോയ്ച്ചറീല്ലേ ന്നാ പിന്നെ നമ്മക്ക്
ആന്നല്ലേ ഏതിനും മറുപടി കൊട്ക്കണം പറയാന്ന്ണ്ടെങ്കി പടച്ചോനെ കോടതീൻ്റൊക്കെ ബേക്കില്ക്കണം
ഹ്ഹ്ഹ്
ഉം
പിന്നെ
സിനമ സീരിയല് അങ്ങനെന്തേ ചെയ്യല്ണ്ടോ
എങ്ങനാ
സിനിമാണേ സീരിയല് കാണേന്തെങ്കിലും ചെയ്യല്ണ്ടോന്നൊയ്ക്കാ
ഇല്ല്യ സിനിമ സീരിയ അങ്ങനൊന്നുംല്ല ഞാ പ്പോ യൂട്യൂബില് ഇങ്ങനോരോ വീഡിയോസെന്നുംങ്ങനെ കാണുംന്നല്ലാതെ സിൻമാ വി കാണാതെയോ കാണാതിര്ക്കായി ഒന്നുല്ല പക്ഷെ അഡിക്റ്റായിട്ട് കാണൊന്നില്ല അങ്ങനെ കാണുമ്പോ കുട്ട്യാളെ കൂട്ടത്തിലൊക്കങ്ങനിര്ന്ന് കാണുംന്നല്ലാതെ
ആ
ഉം അഹ്
യെസ് യെസ് പിന്നെ ഇങ്ങക്ക് എത്ര കുട്ട്യാളാ?
ഇൻക്ക് മൂന്നാള് രണ്ട് പെണ്ണം ഒ ഒര് മോനും
ഉം
ഉം മൂത്താള് പ്ലസ്ടൂനാണ് ആഹ് ഇന്റെ മക്കളൊക്കെ വൽതായി ആഹ് പ്ലസ്ടൂന് ഒരാള് എ ട്ടില് ഒരാള് അഞ്ചില് അങ്ങനെ എല്ലാരും വല്ല്യ വല്ല്യ കുട്ടികളായിന്
ഉം ഉ
പിന്നെങ്ങൾ കെടക്കാൻ കൊറേ വൈകോ?
ഇല്ല ഞാൻ നേരത്തെ പത്തുമണിയാകുമ്പോത്തിനൊക്കെ കെടക്കലൊക്കെണ്ട് മ്. ഇങ്ങനെ ഇരുന്നതാണ്. ടാസ്ക് ഒക്കെ ചെയ്യാണ്ടായ പ്പ അങ്ങനെ ഇരുന്നു മ് ഏഹ് വീട്ടിലാര വ്
വീട്ടില് ഇപ്പ ഞാനും കുട്ടിയളും. ഇ കാക്കി ഏട്ടത്തി അനിയത്തി തന്നെള്ളു ഇകാ കാന്റെ വീട്ടില്. മൂന്നാല് പെങ്ങന്മാരും ഇളച്ചനും മൂത്തച്ഛനും ഇമ്മേണ്ട് ഇപ്പ മരിച്ച് ണു
ഏഹ്ഇവിടമ്മല്ലേ
ഇവിടെ ഇമ്മണ്ട് ഉപ്പ മരിച്ച് ണ് അവിടെ പിന്നെ ഇമ്മിയുണ്ട് വാപ്പയുണ്ട് നാലാ ആങ്ങളാരും പത്ത് പെൺകുട്ടികള ഞങ്ങള് പതിനാല് കുട്ടിയളാണ്.
ഏഹ് അയ് ശരി ടി
ഇപ്പൊ രണ്ടാ ആൾക്കാരെ കെട്ടി കാണ്ട് ബാക്കിയെല്ലാരിം കെട്ടിച്ചു.
ഏഹ് ഇഞ്ഞ് കല്യാണം കഴിക്കാണ്ട് ഓര് പഠിക്ക
ആഹ് പടിക്കാണ് ഒരാള് എഞ്ചിനീറും ഒരാള് ഡോക്ട് റ്റും അവാൻപഠിക്കാണ്.
ഉം
ഉം
ഇങ്ങൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പി ജി എടുത്ത് ഏനി.
ആഹ്
ഉം
മ്
ഇജ് ഇവടെഎവിടെ നു പഠിച്ചിനൊക്കെ നാട്ടിൽ തന്നെല്ലെ നോ
ഓ നാട്ടി തന്നെ.
കല്യാ ണം കഴിഞ്ഞ് അവരവിടെ സെറ്റിൽ ആയതേക്കാരംലേ
ആഹ് കല്യാണം കഴിഞ്ഞേന് ശേഷം അവിടെ പോയി സെറ്റിൽ ആയതാ.
മ്
കാക്ക അവിടെ ജോലി ആയപ്പോ അങ്ങനാ ണ്ട് പിന്നെ അവിട ചെന്ന ശേഷം മൂന്ന് ഡെിവറി ഒക്കെ കഴിഞ്ഞു അപ്പ പിന്ന ഓല് അവിടുത്തെ സിറ്റിസൺ നേര ആയപ്പം അവിടെ തന്നെ താമസാക്കി
ആഹ്
മ്
ആഹ് അവിടെഏതാ മലയാള സ് കേരള സിലബസ് ന്നെല്ലേ സ്കൂളൊക്കെ
ആഹ്ആ ഇന്ത്യൻ ഇംഗീഷിന്റെ സ്കൂള് പക്ഷേ അറബി ഇംഗ്ലീഷൊക്കെന്നെ കാരം കൂടുതലും സിലബസ് ഇണ്ടാവ.
ഉം ഉം
പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള് ഭക്ഷണ ക്കെ ഇണ്ടാക്കാൻ അറിയെ ങ്ങക്ക്
ആഹ് ചെറുതായിട്ടൊക്കെ ഇണ്ടാക്കും വല്യ വല്യ തൊന്നുല്ലെങ്കിലും ഞമ്മള് സാധാ ത് നെയ്യപ്പ ഉയ്യപ്പ അങ്ങനൊക്കെ ന്ന് ബിരിയാണി മന്തി അങ്ങനെയൊക്കെ ചെറു മട്ടം വലിയ കേ ക്ക് അങ്ങനെ ന്നും ണ്ടാക്കൂല്ല ഞാൻ ക്കെ ണ്ടാക്കാനൊരു പേടിയാണ്.
കേക്ക് ഞാൻ മൂന്നാല് പ്രാവശ്യം ഇണ്ടാക്കി അയ് ഒരു പ്രാവശ്യം എങ്ങാണ്ട് നന്നായി തോന്ന് ബാക്കി ഒ ക്കെ പൊട്ടി പോയതാ
ആഹ് ഞാനും അ എന്നെ ഇണ്ടാക്കിയ ഫ്ലോപ്പ് ആയി പോ ലാ പിന്നെ പിൻ ഇണ്ടാക്കാൻ തന്നെ ഒരു താല്പര്യം വരൂല്ല ഫ്ലോപ്പ് ആയാ പിന്നെ അഹ് ണ്ടാ കാന്
കുട്ടിയേൾ ഇങ്ങനെ ഇടക്ക് പറയും ഇമ്മാ കേക്ക് ന്നാൻ പൂതിയാവ്ണ്ട് ഞാൻ കൊറെ ശ്രമിച്ചോക്കി ഇന്ന കൊണ്ട് പറ്റ്ണേ ഇല്ല
ആഹ് ഞാനന്നെ കൊറെ ട്രൈ ചെയ്ത് ക്ണ് ക്ഷെ ഞാനും ഉണ്ടാക്കിയാ വല്ലാതെ നന്നാവൊന്നുല്ല ആ ആയി കേക്കാവുന്നല്ല ഇതാ ഒരു ആ സ്പൂഞ് സ്പൂഞ്ച അങ്ങനെ കിട്ടുന്നു അങ്ങനെ
അപ്പം തലയാണക്കെ നോക്കാം അമ്മ അതിന് കേൾക്ക
ആഹാ
അപ്പൊഅവളെയും ഇവനെയൊക്കെ തിരക്കാൻ പറ്റില്ലേ മോനോരോന്ന് യൂട്യൂബില് നോക്കി യേട്ട പുഡിങ്ങൊക്കെ ഉണ്ടാക്കി മൂത്ത മോന്
ഫോണിൽ കണ്ട് കണ്ട് നിങ്ങക്ക് അത്ണ്ടാക്കിക്കൂട് അത്ണ്ടാക്കിക്കൂട്
ഓരോന്ന് സെറ്റ്ക്കി വരും ഓരോ ഷോട്സ് കണ്ട ഡൌൺലോഡ് ചെയ്തിടും എന്നിട്ട് മൂപ്പര് ലീവിന് വരുമ്പ ദറസിൽ നിന്ന് പഠിക്കയാണ് ലീവിന് വരുമ്പോം വരുന്നെന്റെ രണ്ട ദിവസംമുന്നെ പറയും മന്ന സാധനങ്ങൾ വേണോ തമ്മക്ക് നാളെ സാധനം ഉണ്ടാക്കാനാണ്
ഉം ഉ
അന്നേരം പിന്നെ ആ ഓന് പുഡിങ്ങ ഒക്കെ ഉണ്ടാക്കിയ
മ്മ്ഹ്
നമ്മളല് നല്ല ഒടാപ്പിലൊന്ന ഉണ്ടാക്കൂല്ല നല്ല മട്ടത്ത തന്നെ അത് നോക്കി സെറ്റാക്കിയണ്ട് ഉണ്ടാക്കാൻ
ആഹ ചിലർക്ക് അതിലൊരു താല്പര്യം ഉണ്ടാവും അപ്പൊ പിന്നെ അതിനായിട്ടാണ് നിക്കും
ഉം
ഓ നിക്ക് ഒരു സാധനം ഉണ്ടാക്കുമ്പോ നന്നായില്ലെങ്കിൽ പിന്നെണ്ടാക്കി ആഹ ആയിക്കോട്ടെന്ന് ആയിക്കോട്ടെ അസ്സലാമു അലൈകും
എന്ത്